ഹലോ
ഹലോ
കേക്കണണ്ടോ ഹലോ ആ കേക്കാം
ആ ഇപ്പൊ കേക്കാവോ ഉം ആ എന്നാ എടുക്കുവായിരുന്നു
വെവറുതെ ഇരി ക്ക ഇവര് അച്ഛനും മോനും കൂടി കളിക്കും അത്
ആ ആ കുഞ്ഞ് ഉണ്ടല്ലേ
ആ കുഞ്ഞുണ്ട് ഞാൻ പറയണ കൊറച്ച് ഡിലേ ഇണ്ട് ആ കൊറച്ച് ഡിലേ കേക്കാം കേക്കാം സംഭവം എന്തന്നാ ഞാൻ പറയന്നതെ കൊറച്ച് ഡിലേ ആയിട്ടാ കിട്ടുന്നേ അതുകൊണ്ടാ
ആ റേഞ്ച് ഇഷ്യു ആയിരിക്കും
ആ റെയ് റെഞ്ച് ഇഷ്യൂ ല്ല ഇങ്ങനെ കൊറച്ച് ഡിലെയാ അത് പിന്നീടങ്ങോട്ട് കറക്റ്റാവേ ആദ്യം കോൾ അറ്റൻഡ് ചെയ്യണ കൊറച്ച് നേരത്തേക്ക് അങ്ങനൊരു പ്രശ്നൊള്ളൂ അറ്റൻഡ് ചെയ്യുമ്പ ആദ്യം അങ്ങോട്ടീങ്ങോട്ട് ഹലോ പറയണ ഒന്നും കേ ട്ടില്ലേ അപ്പോഴെ ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് ഇങ്ങനെ ഏ സ്റ്റ ഇങ്ങനെ നിക്കുന്ന് പിന്നീട് പറയണത് കൊറച്ച് ഡിലേ ആയിട്ടായിരുന്നെ പിന്നെ അങ്ങോട്ട് സെറ്റ് ആയിക്കോളും
ഓക്കെ ആ പിന്നെ പറയ് എന്തോ ണ്ട് വിശേ ഷം
വിശേഷം ഒന്നുവില്ല എങ്കി മഴയൊക്കെ തന്നെ വിശേഷം ഇതല്ലേ ഇപ്പോഴത്തെ വിശേഷം ഈ മഴത്ത് പിന്നെ വേറെ വിശേഷന്നുല്ല ഒന്നും ഒരിടത്ത് പൊറത്തിറങ്ങാൻ പറ്റുന്നില്ല
പനി പനി പിടിച്ചീട്ട് വയ്യ കെടപ്പാ
അയ്യോ മഴയത്തല്ലേ ഏറ്റ് ആ മഴയ ത്തോള്ള ഈ ഏറ്റോം വല്യ ഒരിതന്ന് വച്ചാ ഈ പനി പിടിക്കുന്നതാ എനിക്ക് ഈ മഴയത്ത് വരുന്ന ഏറ്റോം വല്യ പ്രശ്നം ജലദോഷാ അലർജീല് തണുപ്പടിച്ചിട്ട്
അതെ ആ തുമ്മി തുമ്മി ഇല്ലേ
ആ സത്യ ആദ്യം എനിയ്ക്കീ അലർജി വരണതേം കോമഡി എനിക്ക് ആദ്യം ഇങ്ങനെ ഇരുന്നിട്ട് കണ്ണിങ്ങനെ ചൊറിയേ കണ്ണൊക്കെ ഇങ്ങനെ ചൊറിയണ ക്ക് ആ കണ്ണ് ചൊറഞ്ഞിട്ടുണ്ടെങ്കി അതിന്റെ പൊറകെ മൂക്കൊക്കെ ചൊറിയും ആ മൂക്കൊക്കെ ചൊ പിന്നെ അങ്ങോട്ട് തുമ്മലും തൊടങ്ങും തുമ്മലത് ഒന്നൊന്നര തുമ്മലാ
ആ എനിക്കും ഒണ്ട് തുമ്മലെ എടക്കേ പൊടിയെക്കെ അടിക്കുമ്പ പയങ്കര തുമ്മലാ പിന്നങ്ങോട്ട്
എനിക്ക് പൊടി മാത്രല്ല എനിക്ക് എല്ലാ അലർജിയാ എനിയ്ക്കീ കടുക് വറുക്കുന്ന എണ്ണയുടെ സ്മെല്ല് പെർഫ്യൂം മര്യാദയ്ക്കൊരു പെർഫ്യൂമൊക്കെ അടിച്ചിട്ട് എത്ര കാലായന്നറിയോ എനിക്ക് പെർഫ്യൂം ഒന്നും അടിക്കാൻ പറ്റുന്നി ഇല്ല
ആ ചെ പിന്നെ ചെല പെർഫ്യൂം അടിക്ക് തലവേദന എടുക്കും എനിക്
ആ എനിക്ക് അങ്ങനെ തലവേദനയല്ല എനിയ്ക്കീ പെർഫ്യൂം ചില പെർഫ്യൂം അടിക്കുമ്പോ ഇങ്ങനെ നമ്മളെ മൂക്കിനകത്തൊക്കെ ഇങ്ങനെ തൊളഞ്ഞു കേറുന്നൊരു വല്ലാത്ത ഗന്ധവാ അതിന് ആദ്യം ഒരു വല്ലാത്ത ഇരു അത്യാവശ്യം തെരണ സ്മെല്ലാ യിരിക്കെ പിന്നീടതൊരു നല്ലൊരു മൈൽഡ് ആയിട്ടുള്ള നല്ല സ്മെല്ലായിരിക്കും പക്ഷെ ആ ആദ്യത്ത അ അത്യാവശ്യം തരണ സ്മെല്ലു ണ്ടല്ലോ അത് അത് കിട്ടുമ്പോ തന്നെ ഇങ്ങനെ തുമ്മാ നോകും
ആ അതെ
ആ പിന്നാ നൈസ് സ്മെല്ല അത് തീരെ പറ്റത്തില്ല നല്ല മണമായിരിക്കും പക്ഷെ അതടി ഇങ്ങനെ മൂക്കിനകത്തോട്ട് വലിച്ച് കേറ്റികഴിഞ്ഞു കഴിഞ്ഞാ തീർന്നത്തെ ദിവസം
ആണല്ലേ
എനിക്ക് പിന്നെ പറ്റും ഈ പെട്രോള് ഡീസല് മണ്ണെണ്ണ ദേഹത്തെ തേക്കാനല്ലെ മണക്
ആ അത് നല്ല ആ അത് ഈ പെട്രോളിന്റെറെ മണ്ണണ്ണടൊക്കെ മണം നല്ലതാ അല്ലെ
ആ എനിക്ക് ഭയങ്കര ഇതാ ഭയങ്കര രസ ഇങ്ങനെ അതിങ്ങനെ മണപ്പിക്കാൻ വേണ്ടിട്ട് ഭയങ്കര ഇഷ് അപ്പൊ അതിന്റെ അത് വേറെ പ്രശ്നമൊന്നും തോന്നത്തില്ല തുമ്മയും ഉം ചൊറച്ചിലും കാര്യങ്ങളൊന്നുമല്ല പക്ഷെ ബാക്കി ഒന്നും പറ്റത് ഇല്ല
ആ പിന്നെ മറ്റേ ആശുപത്രി പോയില്ലായിന്നോ അലർജിക്ക്
ആശോത്രില് പോയി ഇനി പോയി മട്ത്ത്ഞ് കഴിക്ക്ണേനും താളിക്ക്ണേനും ഒരു പരിധിയില്ലേ ഞാൻ പിന്നെ ജലദോഷം വരുമ്പോ മറ്റേ നമ്മളെ ഈ സിട്രസിനൊന്നും പറഞ്ഞിട്ടോരു ചെറിയ ഗുളിക ഉണ്ടല്ലോ അതാ കഴിക്കല് അത് കഴിക്കുമ്പ തന്നെ രാത്രി കഴിച്ച്ട്ട് കെടക്കാ അപ്പം നല്ലൊരു ഒ ക്കും കിട്ടും ഉറക്കത്തിനെ കരുതിയിട്ടല്ലേ ഈ ജലദോഷം ഒന്ന് മാറിക്കിട്ടും പക്ഷെ അത് നമ്മള് കഴിച്ച് കഴിച്ച്പ്പം ഞാൻ ഇങ്ങനെ കഴിച്ച് കഴിച്ച് ഇപ്പം അതിന്റെ എഫക്റ്റ് ഒന്നും ഇല്ലാത്താണ് അതിങ്ങനെ ഒന്ന് കഴിച്ചാല് എനിക്ക് പ്രത്യേകിച്ചും കൊറവൊന്നും തോന്നത്തില്ല
അ ആ
മുമ്പേ ഇങ്ങനെ ജലദോഷം വരുമ്പം പെട്ടെന്ന് നിക്കാൻ കരുതിട്ടേ കഴിക്കും
ആണല്ലേ പിന്നെ
ചോറും കറിംക്കെ ആയില്ലേ
ആ ചോറൊക്കെ ആയി വയ്യാത്തോണ്ടേ
ന്നാ അതായിരിക്കും കൊർച്ചും കൂടി നല്ലത് ഒരു ക്ഷീണം മാറി കിട്ടും
അതെ ആ ആ കുടിച്ചു കുടിച്ചു അത് ആ ഇത് നമ്മക് ക്കെ ഈ പനി ഇപ്പോഴത്തെ പനി എന്തോ പനിയാന്ന് അതാ പേടി എത്ര ഇതെടുത്തലുവെ ഇൻജെക്ഷന ഇഞ്ചക്ഷൻ എടുത്തപ്പം ഇഞ്ചക്ഷനും പേടിയാ ആശുപത്രി പാനും പേടിയാ കാരണം ഇപ്പഴത്തെ ആ ഒരു കാലത്തെ തണ്ടെ എത്ര പേരാ മരിക്കുന്നേ മെഡിക്കൽ കോ കോളേജിലൊക്കെ പോയി അവര് ശരിക്കും നോക്ക
ആഹ് നോക്കുന്നില്ല ഇപ്പ തന്നെ കണ്ടില്ലേ ഡെലിവറി സംബന്ധിച്ച് മരിക്കുന്ന മറ്റത് മറ് ത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് എനിക്ക് സത്യം പറഞ്ഞിച്ചൽ ഗവൺമെന്റ് ഹോസ്പിറ്റലൊക്കെ പോ ക്കഴിഞ്ഞാൽ നമുക്കൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ചെന്ന ഫീല അത്രക്ക്‌ വൃത്തിയും കാ ഒക്കെ ആയിരിക്കേ പക്ഷെ നമ്മളെ ചെല ഈ മെഡിക്കൽ കോളേജ് പോലുള്ള ആശുപത്രികിലൊക്കെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാ പറ്റത്തില്ല ഇങ്ങനെ ഇങ്ങനെന്റെ അച്ഛനെക്കെ ആക്സിഡന്റ് ആയി കിടന്ന നേരത്ത് ആശൂത്രി കെടന്നനേരത്ത് ഞാന്നോക്കുമ്പോ കട്ടിലിന്റെ അറ്റത്തൂടിയൊക്കെ എലിക്കെ ഇങ്ങനെ ഓടി കളിക്കുവാ
അയ്യോ അത് ഭയങ്ക
എന്തോ
അത് ഭയങ്കര ബുദ്ധിമുട്ട് തല്ലേ വറ്റു രോഗം കൂടെ പിടിക്കും
ത്യം അതുപോലെ തന്നെ ഒര ഒന്ന് ചികിത്സിച്ച് മാറ്റാൻ കരുതിയിട്ടാ പോന്നെ അവിടെ ചെന്ന് അവസാനം വേറൊരു രോഗം കൊണ്ട് തിരിച്ച് വീ
ആ അതു ഈ എനിക്ക് തോന്നുന്നു ഏറ്റവും കുള്ളി കൂടെ നിക്കുന്ന ആൾക്കാർക്കാണ് വേറെ രോഗം പിടിക്ക്യാ കാരണം അവരങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നടക്കും മ്പഴേ
ആഹ്എന്ത്ല്ല ഈ അതിന് ഈ എലിമൂ ത്ര അതുഇതോക്കെ കാണും നമ്മള് ശ്രദ്ധിക്കത്തൂല്ല
ആഹ്
പ്രത്തിക്കത്തുല്ലാ അത് ആ തിഏറ്റം ബുദ്ധിമു ട്ട് ആഹാരം കഴിക്കാൻ തോന്നാത്തില്ല ഒന്നിരുന്ന് ആഹാരം കഴി ക്കാൻ തോന്നത്തില്ല
ആഹ്
ആഹ് ഇങ്ങനെ ചെലട്ത്ത് കണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ടൊ നമ്മളീ ആഹാരം കഴിക്ക്യാ ഇരിക്കുണോട്ത്ത് എല്ലാം പൂച്ചയൊക്കെ വന്ന് നിക്കും
ആഹ് ആഹ് അതെ പൂച്ച പട്ടി പട്ടിയെക്കെ ഉണ്ട് അയിന്റെ
ആഹ് പട്ടിക്കുട്ടികളൊക്കെ വന്ന് നിക്കും പട്ടിക്കുട്ടികളടെ ധികവില്ലേ പട്ടി കുട്ടികൾ അധിക ഇല്ല പക്ഷെ ഈ പൂച്ച എനിക്കതിന്റെ വിളി പട്ടികള് വന്നിരുന്നാലുവെ അത് മിണ്ടാതെ മുഖത്ത് നോക്കിക്കൊണ്ടിരിക്കും ഏ മറ്റേ ഈ പൂച്ച ഉണ്ടല്ലോ ഇങ്ങനെരു എ ത്തുകൂടി തേച്ച് തേച്ച് തേച്ച് വിളിച്ച് വിളിച്ച് നടക്കും
ആഹ്
എനിക്കതാ ഇഷ്ടല്ലാത്തെ പട്ടികളാണെങ്കി പിന്നേ കുഴപ്പില്ലാതെ അവിടെ മ വന്ന് മിണ്ടാതെ മുഖത്ത് നോയിക്കൊണ്ട് ഇപ്പ തരൂ ഇപ്പ തരൂ എന്നുള്ള ആ ഒരു ഇതില് ഭയങ്കര ദയനീയായിട്ട് നോക്കു ഏ അത് കാണുമ്പോ നമുക്ക് തറയിൽ എടുതിട്ട് അടിക്കാൻ തോന്നും ഇഷ്ടെ അല്ല സോങ് തെ ത്ത വയസ്സ് ഭയങ്കര നിലവിളിയാ അതിന്റെ ആഹ്
ആഹ്
തലവേദനയുള്ള ആൾക്കാരാണെങ്കിൽ പറ്റത്തില്ല അതില് കുഞ്ഞെ കുഞ്ഞും
കുഞ്ഞാത്തി
എന്റെ അച്ഛനും കൂടി ഒരേ
അന്ന് പോവണ്ടായിരുന്നു ജോലിക്ക് അച്ഛന്. കുഞ്ഞിന്റെ അച്ഛന്
അപ്പ പോയിട്ട് നേരത്തെ വന്നു. ഉചക്ക് വന്നു വൈകുന്നേര വരതു ള്ളൂന്ന് പറഞ്ഞ അപ്പൊ ഇപ്പൊ വന്നിട്ടുണ്ട് അ ഉറങ്ങാൻ വേണ്ടി കേടത്തിയതാ ഞാൻ അവൻ അ ഉറക്കി കിടത്തിട്ട് ഹസ്ബന്റ് ഉറങ്ങാൻ വേണ്ടി കിട ടെന്നത അപ്പൊ ഞാൻ വർത്താനം പറഞ്ഞ കേട്ടപ്പൊ ഉടനെ തലപോക്കി നോക്കാ അമ്മ ആരോടുത്ത വർത്താനം പറയുന്നന്ന് ആഹെല വിളിക്ക കിടന്ന് അവര് അവര് അവര് രണ്ടുപെരും കളി ആ അവര് അവര് രണ്ടരും കളിക്കുക അതായത് ഹസ്ബൻറ് അവന ഇങ്ങനെ വയറ്റിലൊക്കെ ഇങ്ങനെ ഇക്കിളി ഇക്കിളിയക്കുക
ഹാ കുഞ്ഞല്ലേ പെൺകുഞ്ഞാണോ ആകുഞ്ഞാണോ
ത്തിയ
ആ ആഹ
മ്മ്
പെൺകുട്ടിയാ പെൺകുട്ടികൾക്കല്ല അച്ഛന്മാരോടൊ ഒരു പ്രത്യേക സ്നേഹം
ഇവനെ ഇവൻ ഇവന്റെഅച്ഛനെ മതിപക്ഷേ ഇവന് സ് ഭയങ്കര കാര്യം ആഹ അവന് എന്റെ അടുത്ത് ഇല്ലാത്ത കളിയും ചിരിയും ഒക്കെ ഹസ്ബൻഡ് കാണുമ്പോ അവന് ഭയങ്കര ചിരിയാണ് കുടൂകുടാ ചിരിക്കും നമ്മളെ എന്നെയൊക്കെ കാണുമ്പോ സൗണ്ട് ഉണ്ടാക്കി തിരിക്കത്തൊന്നുംല്ല ഇങ്ങനെ സാധാരണ ഇങ്ങനെ മോണ കാണിച്ചിട്ട് ചിരിയാ മറ്റേത് ഹസ്ബൻഡ് എന്നെ കാണുമ്പോ ഇങ്ങനെ കുടു കൂടാ ചിരി ഇങ്ങനെ ചാടും ആഹ
എത്ര മാസമായി കുഞ്ഞ്
പോവാൻ വേണ്ടി ട്ട് ആഹ
ആ ആറു മാസം ആയതേ ഉള്ളല്ലോ ഒ ഒറ്റ കുഞ്ഞെ ഉള്ളോ
ആഹ ഒരാളെ ഉള്ളൂ
ഒരാളെ ഉള്ളോ
ആഹ ആദ്യത്തെ കുട്ടിയാ
ആ
ആ അവര്ണ്ട് അവരിപ്പ ഭയങ്കര കളിയാണ് ആഹ അവരിപ്പ ഭയങ്കര കുഞ്ഞിന്റെ പേരോ അതി കടിച്ചാ പൊട്ടാത്ത പേര രുദ്രാംശി
അയ്യോ
ആ ആ അത അത അവന്റെ അച്ഛനിട്ട പേരാ ആ അവന്റെച്ഛ അച്ഛൻ ഇട്ട പേര
ആഹ വെറൈറ്റി ആണല്ലോ
എന്റെ അമ്മ പറയും എനിക്ക് വായില് വരുന്ന രീതിക്ക് രണ്ട അക്ഷരം വല്ല ഉള്ള പേര് വല്ല ഇട്ടുകൂടി അവന്റെ മുഖം നീ കണ്ടില്ലേ എന്തൊ എന്തരു ഇത് എന്ത് എന്ത് ഭയങ്കര ക്യൂട്ട്ല്ലേ അവനെ കാണാൻ അപ്പൊ നിനക്ക് എങ്ങനെയ
എത്ര വല്യ പേര്
ആ പക്ഷെ ഞാനല്ലല്ലോ അതല്ലല്ലോ നമ്മ നമ്മള ഇപ്പോൊ ഇപ്പമോൻ കണ്ടിട്ട് കുഞ്ഞാവേന്നൊക്കെ വിളിക്കും ആ അവൻ പത്ത് പ ഇരുപത്തി അത്തഞ്ചു വയസ ആകുമ്പ അല്ലടി താടീ മീശേം ചക്ക തടിമാളം പോലത്തെ ചേട്ടനെ ആവും ആനേരത്തു നമുക്ക്പ്പ ഇട്ട് കുഞ്ഞാവേന്ന് വിളിക്കാൻ പറ്റുവ
അതെ അത് ശരിയാണ് എല്ലാരും കുഞ്ഞായിരുന്നു
ആ ആഹ ശരിയാ നമ്മളന്നെ കൊച്ചിലെ എന്തെല്ലാം വി ളിക്കുന്നു തക്കുടു മക്കുടു എന്നൊക്കെ വിളിക്ക നാലാളെ മുമ്പിൽ വെച്ച് നമ്മളെ ഇപ്പം ഇപ്പൊ നമ്മളെ വിളിച്ചു കഴിഞ് സത്യം നിന്നങ്ങ് ഉരുകി അങ്ങ് ഒലിച്ചു പോണണൊക്കെ തോന്നും പ്രത്യേകിച്ച്
പിള്ളേർ വലുതാവുമ്പോ മഴ ക്കുണ്ടാക്കും
ആഹ സത്യം
നല്ല വഴക്കായിരിക്കും കോളേജിലൊക്കെ പഠിക്കുമ്പോ തക്കുടൂന്നും വി ച്ചോണ്ട് ചെന്നാ തീർന്ന്
ആ ചീത്ത വിളിച്ചു ഓടിക്കും ആ അല്ല അതല്ല അതിനെക്കെ എന്തോ
ഇപ്പൊ ചിരിച്ചു കളിച്ചിരിക്കും നമ്മൾ തക്കുടൂന്ന് വിളിക്കുമ്പം കുറച്ച്
ആ ആ സത്യം അല്ല ഇപ്പഴേ ഇപ്പഴ് അവര് മുഖം കാണാൻ ഭയങ്കര ക്യൂട്ടായിട്ട് നമ്മള് വിളിക്കേ കൊറേയൊക്കെ കൂടി കഴിയുമ്പം ഇവരൊരു കോളേജൊക്കെ എത്തുമ്പം അത്യാവശ്യം നല്ല തണ്ടും തടിയുള്ള ചെക്കനൊക്കെ ആകും അപ്പൊ ഇങ്ങനെ ഭയങ്കര ആറ്റിറ്റ്യൂഡ് ഒക്കെ ഇട്ട് അങ്ങനെ നടക്കണ ആയിരിക്കും കോളേജിലൊക്കെ പോയി അങ്ങനെ ആറ്റിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ ഇട്ട് ഭയങ്കര ഗൗരവത്തിൽ നടക്കണായിരിക്കേ അപ്പൊ അവിടെ ചെന്നിട്ട് എന്തെേലും ഒരു മീറ്റിങ്ങിനൊക്കെ ചെന്ന് നാലാ നാല് പിള്ളേരെ മുമ്പിൽ വെച്ചിട്ട് തക്കുടു കുഞ്ഞാവേന്നൊക്കെ വിളിച്ച് കഴിഞ്ഞാ അവിടെന്ന് അത്രയും വെയിറ്റിട്ട് നിന്ന ചെ ചെക്കനല്ലേ ഉരുകി ഉ
ക്കാവേ
ആ ശരി